ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് പറഞ്ഞോ ആഹ് ഉണ്ട് ഉണ്ട്
സുഖാണോ സുഖമാണോ
ആഹ് അതെ അതെ അതെ
ഭക്ഷണം കഴിച്ചോ
ഹലോ ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു
കഴിച്ചോ എന്താ കറി ആഹ്
ആഹാ ചിക്കൻ നിങ്ങളാണോ കറി വെക്ക
അതെ
എങ്ങനെ സാധാരണ ചിക്കൻ കറി വെക്കുന്നേ നമ്മള് വർത്തരച്ചിട്ടാണോ കറി വെക്കുന്നേ അതോ സാധാരണ കറി വെക്കുന്നാണോ
ഇല്ല ഇല്ല ഇത് നോർമല് നോർമല് സാധാരണ നോർമല്
വർ വർത്തരക്കാതെ കറിവെക്കുന്നാ
ആഹ് അതെ അതെ വർത്തരപ്പില്ലാതെ
ചിക്കൻ വറക്കാറില്ല നിങ്ങള് നമ്മളൊക്കെ സാധാരണ ചിക്കൻ കൊണ്ടുവരുമ്പോൾ നമ്മള് വറക്കാറ ചെയ്യ
ഉം അതിന്നും എളുപ്പല്ലേ ഇത് കുറച്ചുകൂടെ എളുപ്പണ് കറി വെക്കുന്നത് അതാവുമ്പോ അയിന്റെ നമ്മൾ അപ്പോൾ ഈ അയിൻ്റെ അടുത്ത് തന്നെ വേണം കാരണം ഇല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോയിക്കഴിഞ്ഞാൽ അത് പിന്നെ പോയില്ലേ അത് എന്തായാലും പിന്നെ ഒന്നിനും കൊള്ളാൻ പറ്റ കൊള്ളത്ത രീതിക്കയി പോവില്ലി അപ്പം കറി വെക്കാ ആഹ് അങ്ങനല്ല ആഹ് ഇടയ്ക്കൊക്കെ നമ്മള് ഫ്രൈ ചെയ്യും പക്ഷെ അധികം കറിയാണ് വെക്കുക അതാവുമ്പോ പിന്നെ നമ്മൾ വേറെ കറിയൊന്നും നോക്കണ്ട ആവശ്യവില്ലല്ലോ അതുണ്ടല്ലോ അപ്പോ പിന്നെ അപ്പൊ ഈ വീട്ടിലെക്കെ ആരേലു ഇപ്പോ എന്താ പറയ ഇപ്പോൾ വേറെ അതായത് ഇപ്പോൾ രാത്രിയാണ് പൊതുവെ നമ്മളിവിടെ ഡിന്നറിൻ്റെ ഇതിനെ ഈ ടൈമിലാണ് അധികം ചിക്കൻ കറി വെക്കുക അപ്പോ ഏഹ് ഇത് ഇപ്പോ ഫ്രൈ ആക്കുവാണെങ്കിൽ നമ്മൾ വേറൊരു കറിയും കൂടെ അപ്പൊ വെ വെക്കേണ്ടി വരും കറി വെക്കുവണെ പിന്നെ അതേതയാലും കഴിഞ്ഞല്ലോ
ആഹ് അങ്ങനെ അപ്പൊ സൈഡ് ആയിട്ട് വേറൊന്നും വെക്കണ്ടന്നല്ലേ ഉം
ഇനി കുറച്ച് കൂടുതലൊക്കെ വാങ്ങുവാണേങ്കിൾ എന്താ കറിയും വെക്കും അതിലൂടെ കുറച്ച് ഫ്രൈയും ചെയ്യും
ആഹ് ഇതിപ്പോ ഓരോ കിലോ മേടിക്കുവോ എത്ര കിലോയ മേടിക്കുവാ
ആഹ് ഒരു കിലോ ആഹ് ഒരു ആഹ് ആഹ് ഒരു കിലോ ചിലപ്പോൾ പിന്നെ ഇപ്പോഴത്തെ റേറ്റ് കൂടുതലാണ് ഇപ്പോൾ കുറച്ച് കുറവേ വാങ്ങുള്ളൂ
ഇപ്പൊ എത്രയാണ് ചിക്കൻ റേറ്റ്
നമുക്ക് ടു ഫിഫ്റ്റിയാ വരുന്നെ
ഇരുനുറ്റിഅമ്പത് വരും അല്ലേ ആഹ് പക്ഷെ നമ്മുടെ ഏരിയയിലൊക്കെ ഇവിടെ ഇരുന്നൂറേ ഉള്ളൂ കേട്ടോ
ആഹ് അത് പിന്നെ ചില ഏരിയാസിലൊക്കെ കുറയും നിങ്ങളിപ്പോ അവിടുത്തെ ഏഹ് അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പോ കുറയും പിന്നെ. നമുക്ക് പക്ഷെ ഇവിടെ ഇപ്പം ഇരുന്നൂറ്റി അമ്പത് കൊടുക്കണം
ആഹ് അത്ശരി
ഉം.
അപ്പൊ ആഹ് ഇപ്പൊ വില കൂടിയത് കൊണ്ടാണോ എല്ല സാധനങ്ങൾക്കും വില കൂടിയ ആ ഒരിത് വന്നുകൊണ്ടാണോ ഇപ്പൊ വില കൂടിയത്.
ആയിരിക്കണം കാരണം പക്ഷെ കൊറച്ച് മുന്നേക്ക വില കുറവായിരുന്നു ആരും എന്താ. പറയാ ഈ വില ഇവിടെ ഇടക്ക്. ഏഹ് പെട്രോളിന്റെ വിലയൊക്കെ കൂടിയ ഒരു സമയത്ത് കുറവായിരുന്നു പക്ഷെ. ഇപ്പൊ കുറച്ചായിട്ടൊരു ഒന്ന് രണ്ടാഴ്ച ആയിട്ട് ഈ ഒരു റേറ്റി തന്നെ ഉണ്ട് ഇരുനുറ്റി അമ്പതി.
ഇരുന്നൂറ്റമ്പത് തന്നെയാണോ അപ്പൊ മീനാണോ ചി ചിക്കനാണോ വില കൂടുതൽ വരാ മീന് എത്രയാ പൈസ.
മീന് ഒരു ഏകദേശം എഴുന്നൂറ് കൊടുക്കണം അപ്പൊ അത് വെച്ച് നോക്കുമ്പോ പിന്നെ ചിക്കൻ ഒരു കണക്കിന് എളപ്പം അതാണ് ഈ മീനാകുമ്പോൾ വന്നിട്ട് ചില മീനുകളൊന്നു അവിടുന്ന് നമുക്ക്‌ ക്ലീൻ ചെയത് തരത്തില്ല ഇവർടെ ഈ മ ത്തി അതില് അങ്ങനാത്തുള്ള ക്ലീ ഇല്ലോ
പിന്നെ മീനൊക്കെ പഴകിയതാവാനും ചാൻസ് ഉണ്ടല്ലേ
ആഹ് അതിനും ചാൻസ് ഉണ്ട് അപ്പൊ എന്ത് കൊണ്ടും പിന്നെ കുറച്ചൂടി എളുപ്പം ചിക്കനാണ്
ആഹ് പക്ഷെ എപ്പോഴും ചിക്കൻ മേടിച്ചോണ്ടിരിക്കാനും പറ്റില്ലല്ലോ അല്ലേ ഇടക്കപ്പ മീനും.
ആഹ് അതെ ഇടക്ക് വേറെ ഒരു ചേഞ്ച്‌ വേടിക്കാം മീന.
പച്ചക്കറി അങ്ങനെ മേടിക്കാറില്ല.
ഇന്നൂടെ ഉണ്ട് ഏഹ് അതാണ് ഇത് നമ്മൾ വല്ലപ്പോഴക്കെ ചിക്കനൊക്ക വാങ്ങുന്നുള്ളൂ. പിന്നെ അധികം നമ്മൾ പച്ചക്കറി തന്നെയാണ്.
ആഹ് ഓക്കെ പച്ചക്കറികളില് ഏതൊക്കെയാ എന്തൊക്കെയാ മേടിക്കാറ് സാമ്പാർ അങ്ങനെയാണോ?
ആഹ് മെയിനായിട്ട് അത് തന്നെ സാറിന് പറ്റ വെജറ്റബിൾസ് ആണ് മയിനായിട്ട് വാങ്ങാ.
ആഹ്.
ബാക്കിയ ഉള്ളത് അല്ലാണ്ട് ഉള്ളതൊക്കെ എന്തെലും ഉപ്പേരി വെക്കാ
ആഹ് ഉപ്പേരി സാധാരണ പയർ ഉപ്പേരി ഒക്കെയാണോ പയർ കേബേജ് അങ്ങനെയൊക്കെയാണോ.
ആഹ് പയറ് കാബേജ് ബീറ്റ്റൂട്ട്.
ഉം അതെങ്ങനെയാണ് എണ്ണയിലാണോ ഉണ്ട അതോ തേങ്ങയിട്ടിട്ട് വേവിച്ചിങ്ങനെ എടുക്കവാണോ ചെയ്യ അതൊ എണ്ണയിലിട്ടിങ്ങെ ഇതാക്കുകവാണോ ചെയ്യുക.
ആഹ് ഇവിടെക്കെ നമ്മുടെ ഇവിടെ എന്ന് കഴിഞ്ഞാൽ ആദ്യ ഒരു കടുകൊക്കെ പൊട്ടി പക്ഷെ എണ്ണയിൽ കടക്ക് ഒക്കെ പൊട്ടിച്ച് അതിലേക്ക് ഈ പറഞ്ഞ ക്യാബേജോ പയറോ അങ്ങനട്ട വെ അതിനകത് കുറച്ച് വെള്ള ഒഴിച്ച് വേവിച്ചെടുത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട്.
ഉം
പിന്നെ അതിലോട്ട് ലാസ്റ്റ് ആണ്. പിന്നെ ഈ തേങ്ങ ചെരവിത് ചേർക്കുക അപ്പൊ പിന്നെ അതിന്റെ
അപ്പൊ തേങ്ങ ചെരുവിയത് ചേർത്തിട്ടാ ഉണ്ടാക്കുന്നല്ലേ ആഹ്.
ആഹ് അല്ലാണ്ടും ഉണ്ടാക്കേണ്ടവരുണ്ട് പിന്നെ തേങ്ങ ചേർക്കുമ്പോ കുറച്ചു കൂടി ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ.
അപ്പൊ ഈ മീൻകറി വെക്ക്പോ അതില് തേങ്ങയ ഉണ്ടാക്കുവോ തേങ്ങ ഇടുവോ
മീൻകറി ഉണ്ടാക്കുമ്പോൾ അതിൽ ആഹ് മറ്റേ തേങ്ങാ പാലാണ് അധികം യൂസ് ചെയ്യാറ്
മീൻ കറിലാ ആഹ്
ആഹ് പിന്നെ എന്താ പറയാ മീൻ ന്റെ ഒരു എന്താ പറയ സൈഡ് ഡിഷായിയിട്ട് ഉണ്ടാക്കണ്ട് അതായത് മ് എന്താ പറയാ പറയാം അല്ലെങ്കിൽ എന്താ പറയ
മീന്റെ ആഹ് ഒരു ദിവസം ആഹ് ആഹ് അറിയാം അറിയാം ഉം
അപ്പൊ അതിലേക് തേങ്ങ ഇട്ടിട്ടക്കെ എങ്ങനെ ചെർക്കുന്നത് കുറച്ച ടേസ്റ്റ് ഉണ്ടാവും
അപ്പൊ ഈ ചിക്കൻ കറിയില എന്തോ തേങ്ങ ഇടാത്തെ ചിക്കൻ കറിൽ അങ്ങനെ തേങ്ങ ഇടുന്ന കണ്ടിട്ടില്ലല്ലോ തേങ്ങ പാല് ഒഴിക്കു അല്ലേ
ഞങ്ങാ പാൽ കഴിഞ്ഞാ പിന്നെ തേങ്ങ ഈ കൊത്തിയടുത്തിട്ട് ഇടൂലേ
ആഹ് ഓക്കെ അങ്ങനെയിരുന്നു ല്ലേ ഉം
അങ്ങനെടും അല്ലാണ്ട് ചിലപ്പ തേങ്ങ അരച്ച ഇങ്ങനെ വറുത്ത വറത്തരച്ചന്റെ ഈ തേങ്ങ അരച്ച് വറത്ത തരച്ച് ഇത് ഉണ്ടാവും ഒരു അരപ്പുണ്ടാവും അത് ആഹ് അതും ഇതിലേക്ക് ആട് ചെയ്യുമ്പോ കുറചോടെ ടേസ്റ്റ് കിട്ടും
ഉം ഓക്കെ അങ്ങനെണു ലെ
ആഹ് അങ്ങനെ ഉം
അപ്പൊ ഈ നമ്മളീ ഈ സാധാരണ ഈ ഗരം മസാല എന്തിനാ ചേർക്കുന്നേ കറികളിലൊക്കെ
ഗരം മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഉദാഹരണം ചില ഈ ചിക്കൻ കറിയിലൊക്കെ നമ്മളീ പൈസസ് ഒക്കെ ചേർക്കും അപ്പൊ ചിലർക്കത് കിട്ടുമ്പോ തന്നെ അതിന്റെ ഈ വിതരണത്തിന്തിപ്പോ നമ്മുടെ ഈ കലപ്പട്ട ഉണ്ടാവും അതി ആ കല്ലൂടെ കലപ്പോ ചെറിയ പീസ് ഒക്കെ ഇങ്ങനെ കടിക്കുമ്പോ അതൊരു ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കളിക്ക ആ ഒരു വെക്കാൻ വേണ്ടിയാണ് ഗരം മസാല ച്ചേർക്കണേ പിന്നെ എന്തെങ്കിലും ആഹ് അത് ഇത് ബിരിയാണി മസാല ഇണ്ടാക്കാൻ നേരത്ത് ഗരം മസാല ആഡ് ചെയ്യും.
ബിരിയാണി മസാലയിലാണ് ഗരം മസാല ഉണ്ടാവൊല്ലെ ഉം
ആഹ് അത് ബിരിയാണി മസാലയും സെപ്പറേറ്റ് ഇണ്ടാവും പിന്നെ ഒരു ചെറിയ സെപ്പറേറ്റ് ഗരം മസാലയും കേറും.
ആഹ് ശരി ശരി. പിന്നെ മറ്റേ ആ ഒരു സംഭവം ഇല്ലേ എന്താ മതൂദോ ചിക്കൻ മതൂദോ അങ്ങനെ എന്തൊക്കെയില്ലേ.
ആഹ് ആഹ്
ഉം അതൊക്കെ എങ്ങനെ ഇണ്ടാക്ക അറിയോ.
അതിന്റെ കൂട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതിന്റെ
പിന്നെ വേറെ ഒന്നുണ്ടല്ലോ വേറെ എന്തായിരുന്നു മറന്ന് പോയി ഞാനത് ഓഹ് അതിന്റെ പേര് മറന്നു പോയി. ചിക്കന്റെ കുറേ വിഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ പിന്നെ ചിക്കൻ റോളൊക്കെ ചിക്കൻ റോളൊക്കെ സാധാരണ സിമ്പിൾ ആണല്ലേ.
ആഹ് അതൊക്കെ സിമ്പിളാണ്. ആഹ് അതെ അതെ അതെ അതെ അതെ. ആഹ് മരിച്ച ന്നെ ഉം
ഉം ഉം നമ്മളീ പോപ്കോൺ എങ്ങനെ ഇണ്ടാക്ക? പോപ്കോൺ പോപ്കോൺ എങ്ങനെ ഇണ്ടാക്ക?
പോപ്ക്കോൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ ചക്ക പൊരി നല്ലോണം വേവ്മ്പൊ എളക്ക ആ ചൂടാക്കി അതിലേക്ക് അതായത് ചട്ടി ചൂടാക്കി തന്നെ അത് ഇട്ട തന്നെ നല്ലോണ്ണം മുങ്ങിയ റോളൊക്കെ ആണെങ്കില് അത് പൊട്ടിയ തന്നെ വരും.
അല്ല അതിലെന്തോ ഒരു ഓയില് ഒഴിക്കൂലെ അതെന്ത്‌ ഓയിലാ ഉപയോഗിക്കുന്നെ ആ ഓയിൽ ഏതാ
ആ അത് ശെരി ഓയില് ആ ചെല കാര്യത്തിന് അടിക്കുന്നത് കളിയാകുന്നതും ഇഷ്ടല്ല. ലോക്കൽ ഓയിലൊക്ക അതിലൊഴിക്കും.
ആ
പിന്നെ അ എന്താ പറയാ കൊറച്ച് എരിവിന് വേണ്ടി കൊറച്ച് എന്താ മുളക് പൊടി ഇച്ചിരി കുരുമുളക് അങ്ങനെയുള്ളത് ചേർത്ത് കഴിഞ്ഞാ അത് മനസ്സിലാവില്ല.
മസാല മസാല ഇടും ല്ലേ മ് ഓക്കെ.
പിന്നെ അങ്ങനെ മനസ്സിലാകത്തൊന്നുല്ല മ്
നമ്മളിപ്പോ ഈ മസാല പൊടിയൊക്കെ മാർക്കറ്റിന്ന് വേടി- എന്തോ ഇല്ലേ അതിലേത് കമ്പനിയുടെ ഒരു മീൻസ് എല്ലാ ഇതും നല്ലതാണോ എങ്ങനെയാണ്
ഇല്ലല്ല ആ ട്ട് യൂസ് ചെയ്യുന്നത് ഈസ്റ്റേൺ ആണ് മ്
ഇതിനെക്കാട്ടും നല്ലത് നമ്മള് ഉണ്ടാക്കുന്നതാണോ ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാക്കുന്നതാണോ നമുക്ക് നല്ലത്
അതെ അതെ അതായത് മൊളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ നമ്മള് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് സംഭവം ഇന്നിപ്പോ ഇതൊക്കെ വാങ്ങാനും കിട്ടും അങ്ങനെ വാങ്ങിട്ട് പൊടിപ്പിക്കുകയോ അല്ലെങ്കില് നമ്മള് വീട്ടി തന്നെ ഇതൊക്കെ നമ്മുക്ക് ഈ പറഞ്ഞ മൊളക് മഞ്ഞള് ഇതൊക്കെ നമുക്ക് നട്ടു പിടിപ്പിച്ച അങ്ങനെ അത് ഒണക്കിയെടുത്തൊന്ന് പൊടിപ്പിക്കണംന്നേ ഉള്ളൂ. ആണ് വീട്ടിൽ വീട്ടി അതെ വീട്ടിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്കിപ്പോ ഇപ്പൊ കൃഷി ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സമയമല്ല അല്ലെങ്കില് നമുക്ക് പ്രോപ്പറായിട്ട് നടാനുള്ളൊരു സ്പേസൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങാനും കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് പൊടിപ്പിക്കുന്നതാണ് പിന്നെയും ബെറ്റർ അത് നമ്മളെ
ഇപ്പഴത്തെ എല്ലാരും ഇങ്ങനെ വാങ്ങീച് പൊടിപ്പി ആഹ് വാങ്ങീത് പൊടിപ്പിക്കാൻ സമയമല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലേ
അതെ ഉം ഉം ഏറ്റവും നല്ലത് പറ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യ നമ്മള് ഈ ഒരു മില്ല് മില്ല് ഉണ്ടാവൂലേ അപ്പൊ അവിടൊക്കെ ഉണ്ടാവും അവിടൊക്കെ ഈ പറഞ്ഞ ഡയക്ട് ട്ട് പൊടിച്ച് ഇങ്ങനെ വെക്കുന്നതായത് കൊണ്ട് അവിടന്നൊക്കെ വാങ്ങ പിന്നേ കുഴപ്പമില്ല നമുക്ക് വിശ്വസിച്ചന്നെ വാങ്ങാം
എന്നാ ശരി എന്നാല്
ആഹ് ഓക്കെ ഓക്കെ